ആഹ്
കേക്കണ്ല്ലേ ആഹ് ആഹ് കേക്കൺണ്ട് നല്ല വിശേശം ങ്ങളെ വിശേഷെന്താ ഇല്ലപ്പം മഴ്ല്ല നേർത്തെ പെയ്തിനു
ആഹ്
അവ്ട്ണ്ടോ
ഇല്ലവ്ട്ന്ന് പെയ്തിട്ട്ന്ന്ല്യാ
ഉം ഇന്ന് വെയ്ല്ട്ടീട്ട്ണ്ടാവൂല്ലേ
ആഹ്
ഉം
ഇന്നലെ വെയിലേനി ഇന്നും വെയിലേനി ആണ്ടരു സമാധാനണ്ട്. ത്തെ അലക്കിതൊക്കെ ഒണക്കാനെ ആഹ്
ഉം പിന്നെ മക്കളക്കെ എവടെ?
എല്ലാരും ണ്ട് ഇവടെ അഒടയോ?
ന്താ എല്ലാരും ണ്ട് രാത്രിക്കത്തെ ഫുഡക്കെ ആയോ?
ഓഹ് രാത്രി ച്ചേ ഉച്ച കക്ക് വെച്ചത് തന്നെ.
ആഹ്
ഉച്ചക്ക് വെച്ചത് ബാക്കി ണ്ടെങ്കി അഹന്നെ ട്ക്കും അല്ലെങ്കിൽ ചപ്പാത്തി എന്തങ്കിലും ആക്കും.
ഉം ഇപ്പ അതൊക്കെ തന്നെ നല്ലത് ഗ്യാസിനൊക്കെ നല്ല വെലല്ലേ.
ആഹ് അതന്നെ
ഞങ്ങളും ഉച്ചക്ക്ള്ള ഫുഡന്നെ.
ആഹ്
പിന്നെ ഇല്ല ചപ്പാത്തി ആവശ്യക്കാരൊന്നുല്ല.
ആഹ് ഗ്യാസ് നിങ്ങൾക്ക് അഒടെന്താപ്പം ത്ണ്ടോ ബുദ്ധിമുട്ട്ണ്ടോ ഗ്യാസ് കിട്ടേല്ലേ?
ഇല്ലേ കിട്ടലില്ല. ബുക്കിംങ്‌ ആയിട്ടില്ലാന്ന് പറിം നാല്പത്തഞ്ച് സം കഴിയണ്ടേ അഹ് പിന്നെ ഗ്യാസ് വണ്ടി വരൂല വന്നാ പിന്നെ അപ്പ തന്നെ അത് ക്യാൻസലായി അറിം. ആദ്യക്കന്ന് ഓർഡർ യ്യാൻ പറിം.
ആഹ്
അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്.
ഹേ ഇവ് ഇവടെ വണ്ടി വരേണ്ട് ഞങ്ങൾക്ക് ഇത് വരെ കൊറെ ആയിട്ട് ബുക്കിംങ്‌ ആയില്ലേനി. പിന്നെ മസ്റ്ററിങ്ങ് പോയി ചെയ്ത് മസ്റ്ററിങ്ങ് പോയി ചെയ്തപ്പോ ബുക്കിങ് കി ട്ടി ഇങ്ങൾതെ കഴിഞ്ഞതാ മസ്റ്ററിങ്ങ്.
ആഹ് ഞങ്ങൾതെ അതൊക്കെ കഴിഞ്ഞതാ.
ഏഹ് ഇനി തീരെ കിട്ടാതാവന്നൊക്കെ പറയണ്ടില്ലേ ഗ്യാസൊക്കെ.
ഉം ഗ്യാസിന് വെലേം കൂടി പിന്നെ വണ്ടിം വരൂല.
ആഹ്
അപ്പ ആരൊക്കെ പറയ്ണ്ട് ഒരു കൊല്ലത്തില് നാല് കുറ്റിളളു കിട്ടാ. ഒരു മാസ്ത്തിന് തന്നെ ഒരു കുറ്റി തെകിണില്ല.
ആഹ് ഇന്നെ പിന്നെ വീട്ട്ക്ക് കിട്ട്ന്ന ഗ്യാസിന്റെ പൈസിം കൂട്ടീനല്ലോ പിന്നിം.
ആഹ് ആഹ് ഞങ്ങള് ഇവടെ ൻ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എർക്കാൻ വേണ്ടി ആയിരത്തി ഇരുപത് ഉർപ്യ കൊട്ത്തു.
ആഹ് ഞങ്ങള് ന്നർച്ചപ്പോ തൊള്ളായിരത്തി നി ഇപ്പ ആയിരത്തി ആയിന് ന്ന് പർഞ്ഞേട്ട്ണ്.
ആഹ് അങ്ങനെ കൂട്ണ് ണ്ട് ന്ന് ഗ്യാസ് ഉം ന്നാലും ആൾക്കാര് വാങ്ങാതിരിക്കൂല. ഗ്യാസോ അല്ലെങ്കി പിന്നെ ഇ സി കുക്കോ
യുദ്ധത്തിന്റെ പേരും പർഞ്ഞിട്ട് അയിന്റെ എടേ കൂടെ കൊറെ കള കളിം കളിക്ക്ണ്ടോന്ന്ണ്ട് ഗ്യാസിനൊക്കെ
ഉം ഗ്യാസ് ഇല്ലെങ്കി രാവിലെ ഒക്കെ സ്കൂൾക്ക് പോണ കുട്ട്യൾക്കും അങ്ങനെക്കെയാണ്.
ആഹ് അതന്നെ ഉം ഗ്യാസന്നെ ഗ്യാസന്നെ വാണം മറ്റേ നമ്മള ണ്ട് കർണ്ട് അട്പ്പ്മലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാല് കർണ്ടിന്റെ ചാർജ് ഒക്കെ നല്ല കൂട്ണ്ട് ഇപ്പോ.
ഉം ഇപ്പൊ ചൂടായതോണ്ടന്നെ കർണ്ട് ബില്ലൊക്കെ എല്ലാർ ഒരു സംഖ്യ വന്ന്ട്ട് ണ്ടാവും.
ആഹ് അതന്നെ പർഞ്ഞേ ഞങ്ങക്ക് രണ്ടേ സംതിങ് ഉണ്ട്.
ഹേ ഞങ്ങക്ക് വ്ടെ മൂന്ന് മൂന്ന്ണ്ട് മൂന്നും ചില്ലറിം എത്രേണ്ട്.
എസി ഉണ്ടോ
ഇല്ല എസി ഒന്നും ഇല്ല ഫാനും വാഷിംഗ മെഷീന് പിന്നെ ഇൻവെർട്ടർ അങ്ങനെ എ സിയുടെ കുറവ് മാത്രേ ഉള്ളൂ
ഏ ഇവിടെ വാഷിംഗ മെഷീൻൊന്നും ഇല്ല പക്ഷെ എന്താന്നറിയില്ല എന്തോ ഒരു കറണ്ട് ബില്ല് കൂടുന്ന അറിയോ അവക്ക് കാര്യായിട്ട് ഉപയോഗിക്കണ കെറ്റിലുണ്ട്
ആഹ ചല്പ്പ അതാ കാര
ആഹ കെറ്റല് ഉള്ളൂ ഞാൻ
വാഷിംഗ് മെഷീൻ
ഞാാന് എന്ത് ചോറൊക്കെ വെക്കയാണെങ്കില് കെറ്റൽമേൽ വെള്ളം വെച്ചിട്ട് അത് തളക്കുമ്പോക്ക് ഗ്യാസക്ക് ചട്ടിക്ക് പാരും എന്നിട്ട് അത് തളക്കുമ്പോ അരി ഇട്ടിട്ട് മെല്ലെ നേരെ റെസ്കൂർക്കൊക്ക ഇറക്കി വെക്കുക ചെയ്യാം
ആ ആ അടുപ്പ് കത്തിക്കൽ ഇല്ല
ആ അടുപ്പ് കത്തിക്കും ഇവലെ രാവിലെ സ്കൂൾക്ക് ചോറൊക്കെ ആകണമെങ്കിൽ മഴക്കാമ തീ ഇട്ടിയൊക്കെ ആകുമ്പോഴക്ക് തീ പിടിച്ച് കിട്ടൂല അടുപ്പ് തണുപ്പായിട്ടേ അപ്പൊ ഞാൻ അങ്ങനെറൈസ് കുക്കറൽ ആാക്കിയിട്ട്ടു വെക്കലാ എന്നാലെ സമയം ആവുമ്പോ ആഹ ഊറ്റിയ എടുത്താതില്ലോ അങ്ങനെ ആവുമ്പോ ഗ്യാസ് കുറച്ച് ഇത് കിട്ടും ലോങ്ങ് കിട്ടും മറ്റേ വേ കയ്യും നമ്മൾ അയി്മല തന്നെ വെച്ചെടുക്കുമ്പോ
എത്ര മാസം ഉപയോഗിക്കാങ്ങിട്ടും
ഞാ ഇവിടെ മൂന്ന് മൂന്നര മാസൊക്കെ
ഓ അത്രൊക്കെ ഉപയോഗിച്ചോ ഞങ്ങൾ ഒരു മാസം ഒന്നര മാസം
ഏ ഞാന് ഇത എനിക്ക് ആദ്യം അങ്ങനെന് കിട്ടലേ ഒരു കു ഒരു മാസം കിട്ടുള്ളൂ ഇനി ഞാൻ അടുപ്പില് തീ മഴയാവും എനിക്ക് വിറകും കുറവാണ് അപ്പൊ ഈ വെള്ളം വെച്ചിട്ട തളക് വരെ ഗ്യാസ് എത്തിക്കല്ലേ അങ്ങനെ കയ്യണ്ടായി ഇപ്പ ഇങ്ങനെയല്ല ഗെറ്റലുള്ളതിനോട് തളച്ചേക്ക പറഞ്ഞ അപ്പ തന്നെ അരിയിടുമ്പോ നേരെ തളക്കും ചെയ്യും അപ്പോ ഇറക്കി വെക്കാനും ആയി അങ്ങനെ ആവുമ്പോ ഗ്യാസ് കഴിയില്ല
കുട്ടികളൊക്കെ പഠിക്കക്കാര അല്ലേ
അവരെ പഠിക്കുന്നില്ല ഒക്കെ ഒപ്പര ഇരിക്കണം
ആ ഹസ്ബൻറോ
ഹസ്ബൻഡറ് പുറത്തു പോയി ഉ ഒരു പണിഞ്ഞു പണി ആ കല്ലുവണ്ടി പോവല്ലോ പണി ഇഞ്ഞഞ് ഒന്നാര പോയിന്
ആ വെട്ടല്ലോ അതോ കരിങ്ങല്ലോ
ചെങ്കല്ല്
ആഹ
നമ്മള് വീടിന് പടവിനൊക്കെ എടുക്കണേ
ആ ആഹ അതെ
അവിടെ ഇവിടെ നാട്ടിലില്ലയേ
ഇവിടെ ഇല്ല ഗൾഫിലൊന്നല്ല ഇവിടെന്നെയാണ് വണ്ടി പോ ആ് ലോങ്ങ് വണ്ടിക്ക് പോകും
പറയണ്ട ലോങ്ങ് വണ്ടിയിൽ കേറന്ന് കല്ല്ുവണ്ടി കല്ലുവണ്ടി ആവുമ്പോൾ മഴ ഉണ്ടാവൂല്ല അതെയ്
ആ ആ ഇവിടെ ആദ്യം പോയിന്നു കല്ലുവണ്ടിയിൽ പോയിന്നു ഇവിടെ നാട്ടിൽ നിക്കുമ്പോ പോയിന്നു പിന്നെ അത് നിർത്തിയിട്ട് ആദ്യം ചെയ്തിന്ന് ജോലിക്കന്നെ പോയി അവിടെ കമ്പനി ഇണ്ട് ഓയല് ഉണ്ടാക്കണ കമ്പനി ഇണ്ട് അതില് ഡ്രൈവർ ആയിട്ട് പോയി
ആഹ്
മീനോയല് ഉണ്ടാക്കൂല്ലേ
ആഹ് ആഹ്
അയിന്റെ കമ്പിനിത്തെ ഡ്രൈവറാ
ഏഹ് അപ്പൊ ആഴ്ചയിലേക്കും വരല്ല്
ഉം ആഴ്ച്ചയില് വരും
ആ ഇവിടെ ഇ ഇത് പറയ്ണ്ട് മീൻ വണ്ടി കായറണം എന്ന് പറിയണ്ട് ലോങ് വണ്ടി പോണത് പോണൽ കായ റണം ന്ന് പറിയിണ്ട്
ആഹ്
മറ്റേ ഇപ്പം ഈ മഴ ആയാല് കല്ല് വെട്ടൂലല്ലോ
ആഹ് മഴ ആയാല് ബുദ്ധിമുട്ടാണ് പിന്നെ വീട് പണി നടക്കൂലല്ലോ
നടക്കൂല വീട് പണിന്റെ അല്ല കോറിൽ കല്ല് വെട്ടൂല ഈ വെള്ളം ഒക്കെ ഉണ്ടാവല്ലോ പിന്നെ കളക്ടർ ഓർഡർ കൊണ്ട് നിർത്തിയെക്കും ചെയ്യും റെഡ് അലേർട്ട ഒക്കെ ആകുമ്പോ അങ്ങനെ ആകുമ്പോൾ പണി ഉണ്ടാവൂല അപ്പം അയ്ന്ന് വേറെ എതേ വണ്ടി കയറിയാല് സുഖാണ് ലോങ്ങ് വണ്ടി ആണേല് അയിന് പ്രശ്നം ഇല്ല
ഇങ്ങള് വീട് ഒറ്റക്കാ ഇങ്ങളും കുട്ടികളും ഹസ്ബൻഡ്
ആഹ് ഞങ്ങള് സ്വന്തം
ആഹ് എല്ലാ പണിയും കഴിഞ്ഞോല്ലേ
പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ല ഞങ്ങക്ക് തറ ഇട്ടിട്ടെള്ളൂ വീടിന്
ഇപ്പൊ എന്താ വാടകക്കോ?
ഓഹ് ഏഹ് അല്ലല്ല. അല്ല ഞങ്ങള് പിന്നെ തറവാട് വീടെയിന് ഉമ്മിം ഉപ്പിം ഇണ്ടായിന്.
ഉം.
പിന്നെ പെങ്ങമാര് ഉണ്ടായ്നി ഒലൊക്കെ കല്യാണം കയ്ച്ചു പോയി.
ഇമ്മീ ഇപ്പയോ?
ഉമ്മ ഇപ്പ വേറെ കല്യാണം കഴിച്ച് പോയി ഇമ്മ മരിച്ചു പോയി.
മരിച്ച് പോയോ?
ആഹ്. ഇപ്പം പിന്നെ ഞങ്ങള്ന്നെ ഒള്ളൂ.
ആഹ്.
ഞാനും കുട്ടേളും ഹസ്ബൻഡ് തന്നെ ഒള്ളൂ
ആഹ്.
ഞങ്ങക്ക് തറപ്പണി കഴിഞ്ഞിട്ടുള്ളൂ തറ തന്നെ തറപ്പണി കഴിഞ് ബെൽറ്റ് ഇട്ട്ണ് കല്ല് എറക്കി ഇട്ട്ണ് മയ ആയ്നോട് ഇപ്പം ഇട്ക്കാനും വെയ്യ.
ആഹ് ആഹ്.
ഇനിപ്പൊ മയൊന്ന് കൊറഞ്ഞെങ്കിലേ പറ്റൊള്ളൂ പടവിന് ആള് വരൂലല്ലോ.
ആഹ് മയക്കാലത്ത്. തൊടങ്ങിയ നനക്കാൻ സുഖക്കാരം പക്ഷെ പണിക്കാര്ക്ക് ബുദ്ധിമുട്ട് ഏയ്ക്കാരം
മയന്റെ മുന്നേ കഴഞ്ഞിന്നെങ്കി സുഖയ്നി അയ് കഴിഞ്ഞില.
ആഹ്. ഇനി മയക്കാലം കയിഞ്ട്ട് തൊടങ്ണ് ഇണ്ടോ?
ആഹ് തൊടങ്ങണം തൊടങ്ങഞ്ഞാ പിന്നെ അവടെ കെട്ക്കയും
ആഹ്.
ആഹ് വീടുണ്ടാവ അമ്മക്കത്ര ചൂടുണ്ടാവില്ല.
അയ് ശരിയാണ് പിന്നെ തൊടങ്ങിയാ നമ്മള് കെരുതേപ്പ കാശീല് നിക്കൂല.
ആഹ് നിക്കൂല ഒക്കെ പൈസ കൂടി വരല്ലേ കല്ലിനൊക്കെ ഇപ്പ എത്രറപ്യ കൂടന്ന്റിയോ?
ഉം. കല്ലിനും എല്ലാത്തിനും.
ഉം അതന്നെ.
കമ്പിക്കും ഒക്കെ നല്ല റേറ്റ് ഇണ്ട്.
എല്ലത്തിനും കൂടി പച്ചക്കറിക്കൊക്കെ എന്തോരു പൈസ് പീഡിയക്കചെല്ലാം വയി
പച്ചക്കറിക്കും എല്ലാ മീനിനും ഇഞ് മീനിനോക്കെ നല്ലെ വെലക്കാരം കിട്ടാല്ലല്ലോ.
മീനിനും കോയിക് ആ ട്രോളിങ് ആണ്പ്പോ ആഹ് നേരത്തെ പറഞ്ഞ വണ്ടല് കേറിഞ ചോയിചോക്കുമ്പോ ട്രോളിങ്ങായതോണ്ട്പ്പോ- കിട്ടുന്നില്ലറഞ്.
ആഹ് ട്രോളിംങ്ങാണെങ്കി ഇ ണ്ടാവൂലലെ.
ആഹ്.
ഇവടെ ആദ്യം ഒരു മീനന്നെ എടുത്തിന്നത് പുടിച്ചാൻ വേണ്ടിട്ടും. പൊടിച്ച് അരച്ചിട്ട് ഓയിൽ ഇ ണ്ടാക്കാ ഇപ്പൊ മീനല്ല ഇപ്പൊ. എന്ത്‌ ചമ്മീന്റെ വേസ്റ്റവും വലിയ മീന്റെ തലകൾ ഉണ്ടാവൂലേ അതൊക്ക ആദ്യം ഹാർബറിന്ന് നേരെ കൊണ്ട്രരുന്നു. അയ് ഫ്രഷ് മീനക്കാരം. ബോട്ടിന്ന് നേരെ ഓല ബോക്സി കൂടെ കയറ്റിയക്കാരം.
ആഹ്.
ഇപ്പ കരല്ല ഇപ്പൊ ഇങ്ങനെ വേസ്റ്റ ഇടുക്കണ അപ്പൊ അതോണ്ട്. ഇപ്പൊ ഡെയിലി ഉണ്ടാവും
ആഹഇപ്പോകുടിക്കുമ- ഫ്രഷ് മേടിച്ച- ഞള് ഇവിടെ ഇവിടുന്ന് തങ്ങ പോയിണ്ട് വാങ്ങാന് ആഹ- നമ്മള് ബേപ്പൂര് പോയണ്ട് അപ്പൊ നല്ല ഫ്രഷ് - നല്ല മീന കിട്ട പക്ഷെ എന്താ വെച്ചാല് വീട്ടിലെത്തുമ്പോത്തെ ഐസില ആാക്കിയില്ലെങ്കില്- ത്തിരി ചോയ വരുവേ-
ആഹ് ഐസ് ഇട്ട് കൊണ്ടരണം
ണ്ട് ആ് ഉണ്ടേന
ഉം
പെട്ടികണക്കിക്കന് കിട്ടും മീൻ കുറെ കുറച്ച പൈസക്ക്.
ഉം ഉ
എന്ന ശരി
ന്നായിക്കോട്ടെ ആഹ് ആഹ് ആഹ്